ആ
ആഹ
കേക്കില്ല
ആ
കേക്കില്ലേ
അ കേൾക്ക്‌ണ്ടോ
ആഹ കേക്കണ്ട്
ഉ
ഏ ക്ലിയർ കമ്മിണ്ട് ഏ
ന ശഴിക്കും
ആ ഫോൺ അടുത്ത് ക്ക്‌ വെച്ചോക്ക്
എന്ത് പണിന്ന്
എന്തുല്ല പൊറത്താ നിനക്കോ ഏ?
ക്ക് ന്നാണ്
ആഹ് എന്താ പഠിച്ച്ണേ?
പ്ലസ് ടു ഞ്ഞ് നിക്കാ
ഏഹ്
പ്ലസ് ടു കഴിഞ്ഞു നിക്കുവാണെ
പ്ലസ് ടു കഴിഞ്ഞിക്കാ
ഉം
ഉം ആ ഹോട്ടെല്ലേജന്നെ അപ്പോ ഓട്ടോല്
എന്തല്ലാ ചോയിച്ചാ
ഇയാള് എന്തായിണെ
ആഹ് പ്ലസ് ടു ഞ്ഞിട്ടോരോല്ലായി
ആഹ് ഫ്രീയാ
ആഹ്
അത് പറയാൻ പറ്റൂലാ ഏഹ്
ഒന്നുല്ല ശെരി
ഏഹ്
ഫുഡ്‌ കയിച്ചോ
ഇല്ല ഏയ്ജോ
ആ ഇന്ന് പരിപാടിണ്ടായിരുന്നു അപ്പൊ അവിടെ പോയി കയ്ച്ചിട്ടു പോന്നു.
ഉം എന്തരിപാടി?
കുടിര്ക്കലായിരുന്നു.
ആഹ്.
പിന്നെ... ഫിലിം ഒക്കെ കാണോ? ഹലോ